ഹലോ ഹലോ
ഇപ്പൊ കേൾക്കില്ലേ
ആ ആ അപ്പോ ഞാൻ പർഞ് ഞ്ഞി ഇവ്ട്ത്തെ അവസ്ഥകള് ഞാൻ പർഞ്ഞെരാ
ആ പറയ്
ഇവടെ എങ്ങനെച്ചാല് ഇതിപ്പോ ഇന്ത്യല്പ്പോ രണ്ട്ത്ണ്ട് ഒന്ന് അന്റെ പന്ത്രണ്ടേ നാലും ആ അത് മറ്റേ പാ ഇപ്പ കട്ടാവുള്ളൂ ഇന്റെ ഫോണെന്തൊക്കെ കൊഴപ്പണ്ടടാ അതാണ് നമ്മക്ക്
അത് നോക്കണ്ടാ ഞമ്മള് ങ്ങനെ ഏ
ആ ആ വിഷയത്തിലേക്ക് വെരാ എന്താച്ചാല്
ഇന്നേ ആ
അപ്പോ ഇവ്ട്ത്തെ സംഭവർഞാല് ഇങ്ങനെണ്
ഉം
എന്താച്ചാല് കല്ല്യാണം പർഞ്ഞാല് നമ്മളേകദേശം നമ്മളാ ഒരു ടച്ച് പോലെന്നെണ് വല്യ മാറ്റങ്ങളൊന്നുല്ല യുപി ലെ കല്യാണംന്ന് പർഞ്ക്കാണെങ്കില് തലേന്ന് ഒരു പരിപാടിണ്ടാവും ആ ഗ്രൂം റ്റുബിന്നൊക്കെ പറയ്ണെ അതേരീതിയിലുള്ള ഒരു പരിപാടിയാണ് അന്ന് കയറിയിട്ട് ഭക്ഷണൊക്കെ പുതിയാപ്ലേന്റ്റവിടെയുണ്ടാവും എന്നിട്ട് പിന്നെ ഓല് അവിടെന്ന് പുതി
അപ്പഴേ ഞാ ആ ഞാൻ അന്നോടുപറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ
ആ ആ നാ
അഥവാ അഥവാ അതിനുമുമ്പ് ഞമ്മള് സംസാരിച്ചിരുന്നില്ലേ അഥവാ എന്ത് ഏ ഇവിടൊണ്ടാവണ തലേന്ന് മീലാദ് അതുപോലെതന്നെ ഇത് പക്ഷെ അതിന്റെതൊട്ട് രണ്ട് മുമ്പത്തീസം എന്തുണ്ട് ഈ ഹൽദി മറ്റു സാധനങ്ങളൊക്കെയല്ലേ
ആ അതൊക്കെണ്ടല്ലേ
അതൊക്കെണ്ട് പക്ഷേ ഈ ഇതൊക്കെ ആർക്ക് അന്യമാണ് ഒരു ആ മദീയ സ്ഥാപനത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ആചാരത്തിനിന്നുതന്നെയാണ്
ആ അതുശെരി
ആ അതുകൊണ്ട് അതിനെപറ്റി എന്തുണ്ടാവില്ലാ ഇവൽക്ക് വലൃ അറിവുണ്ടാവില്ലാ ഇതൊക്കെ അവരുടെ
ച്ച് കൃത്യമായ ഒരുറീല് ഒരു ചങ്ങായി ഇട്ടിരുന്നു ബീഹാറത്തെ കല്യാണത്തിനെക്കുറിച്ച് ഞാനും കണ്ടയാണ്
ആ ആ
അതെല്ലാം അപ്പൊ ഞാൻ ഇവിടത്തെ കല്യാണത്തിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇവിടെ തലേന്നിങ്ങനെ പരിപാടിയുണ്ടാവും എന്നിട്ട് അതില് കാര്യായിട്ട് ഭക്ഷണം തന്നെയുണ്ടാവുള്ളൂ അല്ലാതൊന്നും ഉണ്ടാവില്ല ഒരു പേരാണ് അതൊക്കെ ഞമ്മളെ പറ്റിച്ചാൻ വേണ്ടിട്ട് പറഞ്ഞതന്നതാണോന്ന് എനിക്കറിയില്ല എല്ലാരും തലേന്നു പോകും ഭക്ഷണംകഴിക്കും വരും പിന്നെ പിറ്റേത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടുകാര് വകയാണ് ഭക്ഷണം ഉണ്ടാവുക
ഓ ഓ ഓ ഓ
ആണിന്റെ വീട്ടുകാരത്തെ കഴിഞ്ഞു
ഉം
ഉം പിന്നെ
അപ്പൊ ഇവര് എവിടെയാ ഒരുമിച്ചുകൂടുകാ
അതുതന്നെ പറഞ്ഞുതരാം രണ്ടാൾക്കുംപാടി ആക്സസായിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണ് തിരഞ്ഞെടു
ഓഡിറ്റോറിയം ഓ അപ്പൊ പാവപ്പെട്ടോൽക്കോ
പാവപ്പെട്ടൊൽതാണെങ്കില് ആ ഓരോന്നു പറഞ്ഞുതരാം പണക്കാരതാണ് ഇപ്പം ഞാൻ ആദ്യംപറഞ്ഞുതരാം അയ്നുശേഷം പാവപ്പെട്ടോൽതെ
ആ
എന്നിട്ട് പ പണ ഇത്ഞാൻ ആ രണ്ട് കല്യാണത്തിനാണ് ഇവിടെ വന്നേൻ്റേശേഷം പോയത് ഒന്ന് ആണിൻ്റെതായിരുന്നു ഒന്ന് പെണ്ണിൻ്റെതായിരുന്നു അപ്പൊ രണ്ടും പറഞ്ഞുതരാം
ഉം
ആണിൻ്റെ ഇങ്ങനെയാണ് തലേന്ന് ഞങ്ങള് കല്യാണത്തിനുപോയി എന്നിട്ടുവന്നു പിറ്റേന്ന് രണ്ടാക്കുമ്പാടെ ആക്സസ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഓഡിറ്റോറിത്തന്നെ കല്യാണം ഉണ്ടായിന് അങ്ങോട്ടുപോയി ഭക്ഷണം കഴിച്ച് ഭക്ഷണം എന്നു പറഞ്ഞാല് അന്ന് ഇതായിരുന്നു നമ്മളെ ബൊഭാസിസ്റ്റാണ് അവിടെ പോയിട്ടിങ്ങനെ എടുക്കാ തിന്നാ ആ ഒരു സെറ്റപ്പേയ്നി ഒരു വൃ ർത്തി പറഞ്ഞ സാധനൊണ്ടാവുല്ല ഇജ് തിന്ന് ആണ്ട് എടുത്തിട്ട് അവിടാണ്ട് ഇട്ടാണ്ട് ച്ച്ജ് കൊഴച്ച് ആ ഓഡിറ്റോറിയം ഓഡിറ്റോറിയാണോന്നുപോലും നമ്മൾ ചിന്തിച്ചുപോകും അങ്ങനത്തെ ഒരു അവസ്ഥയായൊണ്ടാവാ
അയ്യോ
ഉം വൃത്തിപറഞ്ഞ സാധനം ഇല്ല
ഉം ഉം
അതിനു ശേഷം പിന്നെ വാറെ ഒര്ത് പറഞ്ഞാൽ അങ്ങനെആണ് ആണിൻ്റെ വീട്ടിന്ന്ന്നെ കല്ല്യാണം ഉണ്ടായിനെ അങ്ങനെ പിന്നെ ഇവിടെ തെറ്റു ഹൈലേറ്റ് മൊനേ പെണ്ണെട്ടിയ വണ്ടി കിട്ടും
ആഹ് സ്ത്രീധനം നല്ലോംണ്ട് ശരിയ
മിനിമം ബുള്ളെറ്റ്
ഏ
ഉം പിന്നെ ഓരോ ആളുകൾക്ക് അനുസരിച്ച് നിന്ന് ആ അതെന്നെ ആൾകൾ മാറും അധികും ഞങ്ങൾ കണ്ടത് ബുള്ളറ്റാണ്
ഓഹോ ബാടദ സ്ത്രീധനം നല്ലം ഓട്ണ്ട് ഇവിടെ
ഉം പിന്നെ ഇതൊക്കെ ഉണ്ടോ ഓല്ക്ക് എന്താ പറയാ ബ്രെഡ് കൊടുക്കണം കട്ടില് കൊടുക്കണം പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഒര് അങ്ങനെ എത്രോ ഉണ്ട് പക്ഷേ മറ്റേ സംഭവം ഇല്യ ട്ടോ നമ്മളെ നാട്ടിലുള്ള സ്വർണല്ല്യേ
ആഹ് അതില്ല അതില്ല അതില്ല
അതില്യ ഇവിടെ ഇവിടെ പകരം എന്താണ്ടാവാ
പക്ഷെ എന്നാല് മൂല്യത്തില് രണ്ടും സെയ്മാണ് അല്ലെ
ആഹ് ആഹ് ഏകദേശം ഇവര് സാധനൊക്കെ കൊടുക്ക്ണോം നമ്മളെ സ്വർണം കൊടുക്കുണോം രണ്ടും മൂല്യത്തില് സേമന്നെ
സെയിമാണ് പക്ഷെ അതൊരുപാട് എടുത്ത് കാണിക്കാണ്ട് മറ്റൊല്ത്
ആഹ് പക്ഷേ ആ പക്ഷേ ഞാൻ നമ്മളെ നാട്ടിത്തിനോടാ യോജിക്കണെ ഇവിടുത്തീനോട് അത്ര യോജിക്ക്ണൊന്നുല്യ
ആഹ് അത് എന്തേ
അങ്ങനെയല്ല ഇതിപ്പോ സ്വർണം ആയിക്കായാണെങ്കിൽ അത് നമുക്ക് പല രീതിൽ ഉപയോഗപ്പെടുത്താം ഇതിപ്പോ വൽ ഈ സധനട്ട് കൊട്ന്ന്ന്നാ പിന്നെ ഇത് വെച്ചിട്ടേ നമുക്ക് സാധനം എടുക്കാൻ പറ്റൊള്ളൂ
അല്ല ഇതിമെ ഒരു യൂസ്ഫുൾനെസ്സ് ഉണ്ട് ഉം പക്ഷെ ഒരു നാണയമായി ഉബയ്ക്കാൻ പറ്റൂല
ആഹ് അതന്നെ മറ്റേതാകുബോ നമ്മക്ക് എന്തും ചെയ്യാലോ ആ സ്വർണം വിറ്റാണ്ട് നമുക്ക് ഒരു ഭൂമി വാങ്ങി പൂ പേരെടുക്കാം ആ അങ്ങനെ ഒരു സെറ്റപ്പാണ് കല്യാണത്തിൻ്റെ ഒരവസ്ഥ അങ്ങനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെയി ഇഞ്ഞ് ഇത് കുറച്ചൊക്കെ ഒരു ആവറേജ് ലെവലുള്ള ഒരു ആണിൻ്റെ കല്യാണയിരുന്നു
ഉം
ഞ്ഞി പെണ്ണിൻ്റെങ്ങനെ പറഞ്ഞെരാ പെണ്ണിന്റെന് ആദ്യംന്തായി മ്മള് പോയൊ ന്നിട്ട് ഓലത് ഓടി ഡിറ്റോറിയത്തിലൊന്നല്ല പാവങ്ങളായോണ്ട് സാധാ ഒരു നൽത്ണ്ടല്ലോ
ഉം
നമ്മളൊരു ചോപ്പ് സാനം വിരിച്ചയില്ലേ
ആഹ് മേറ്റ്
അ അത് വെശം
ഉം
ന്ന്ട്ടയ്മല് ഞമ്മള് ഞെരുക്കും
ഉം
എന്നിട്ട് ആദ്യംപോലെ ഒരു സാധനയുണ്ട് ഒര് മഞ്ഞ സാധനം മധുരമുള്ളെ - ചോറ് തന്നെയാണ് അല്ല ല്ല അല്ല ചോറാണ്? പക്ഷെ ഒരു മഞ്ഞ സാധനാണ് നല്ല സാധനം അയ്ല് നല്ല ഡ്രൈ ഫ്രൂട്ട്സ്ണ്ടാവും ബദാമ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനത്തെ സാധനൊക്കെ ഇട്ടോണ്ടൊര് സാധനം ഇപ്പ - ഈ സാധനൊന്ന് പറഞ്ഞാ എന്ത് കറില് വരെ- അ അണ്ടിപ്പരിപ്പ് അരാച്ചാൽ ഒണ്ടല്ലോ ഞാന് ഒറു പ്രാവശ്യം - കൂട്ടിപ്പോ ചോദിച്ചു ഇത് തേങ്ങയാണൊ നമ്മള് കറില് തേങ്ങ ഒഴിക്കെന്ന് പകരം- ഒരു അണ്ടിപ്പരിപ്പ് അയച്ചുകാണും അവര്
റിച്ചാണല്ലോ
അഹ് ആഹ് ഇവിടെ കൾച്ചറ് അങ്ങനെയാണ്.
ആഹ് അഹ് അത് പിന്നെ മസാലകളൊക്കെ അങ്ങനാണ് നല്ല കെ എന്ത് മൂല്യം- ണ്ട് ഉപയോഗിക്കെണെനൊക്കെ പക്ഷെ ആ ടെസ്റ്റ്‌ നമ്മക് ഫീല് ലമാത്രം.
ആഹ് അതേ ഉള്ളൂ ഓ ഒന്നാമതീ എണ്ണ അങ്ങട് നല്ലയോണം കൂട്ടും. പിന്നെ വലുതായിട്ട് ചെല മസാലപൊടികളുണ്ട് അതാണ് ഒരുപ്രശ്നം. മസാലപ്പൊടികളും ഉണ്ട് അതാണ് ഒരു പ്രശ്നം
അതെ.
അങ്ങനെ ഇ ഇ ഈ ചോറാദ്യം വരും.
ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി.
ആഹ്
സാധ നമ്മള് മന്തിൻ്റെ ബസ്മതീന്റെ അരി കൊണ്ട്. അമ്മളെ മന്തിൻ്റെ അരിയോണ്ടുള്ള സാധാ ഇവരെ നാട്ടിലെ ബിരിയാണി. പുലാവ് എന്നൊക്കെ വേണൊങ്കി പറയാ ആ സാധനം. അത് കഴിഞ്ഞെനു ശേഷം പിന്നെ പിന്നെ എന്ത് വരും ഇതിലേക്ക് വരും മറ്റേ സാനധയിണ്ടല്ലോ നമ്മളെ - റൊട്ടി സബ്സി സബ്സീന്നാ അവര് പറയാ സംഗതി- ആ ഈ കോഴിക്കറിയാ അത് നല്ല ടേസ്റ്റ് ഒണ്ട്
കോഴിക്കറി ആവൂലല്ലോ.
ആഹ് ഹാ കോഴി - ഇവടെ ഞങ്ങള് അന്തം വിട്ടു പോയി ഇവടെ സബ്‌സീന്ന് പറഞ്ഞാ കോഴികറി അയ്ല് പെടും. അല്ലാത്ത കറികളും എല്ലാ കറിക്കും ഇവിടെ സബ്സിയാ
ആഹ് ഓഹ് ആ അത് അത് ഏത് ദി വസത്തിലാന്നറിയോ
ഏഹ് അത് അഹ് ഇതാണ് ഏഹ് ഇവടെ- അത് അത് എപ്പളാ ഉപയോഗിന്ന് വെച്ചാലേ- ഇവര് അത് രണ്ട് രീതീയിലാ വെയ് - ക്കാ ഒന്ന് ചട്നി മറ്റെ അല്ലാത്ത സബ്സി
ആഹ് അതെന്നെ അമ്മളീ കൂട്ടാന്ന്നൊക്കെ പറയൂലേ
ആഹ് ഇവര് കറിക്ക് സബ്സീന്നാ പറയാ
ആ അതന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ അത്
ആ അതായത് അത് ഒരു ദെ വസത്തെ സന്ദർഭ അതിനനുസരിച്ച് മാറണുണ്ട്‌ ട്ടോ അഥവാ ചട്നിയു സബ്‌സി ഇണ്ടെങ്കിൽ, അപ്പൊ കറി എന്നുള്ള അർത്ഥത്തിനാണ് വരുന്നത് സ -
ആഹ് ആഹ് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, മിഞ്ഞാന്ന് അങ്ങനെയാണ് മിഞ്ഞാന്ന് ഒരു പൊക്കോവടയൊക്കെ ഇട്ടാട്ടുള്ളൊ ഒരു കറി ഉണ്ടാക്കിയന്നാണ്. അപ്പ അയിന് എന്ത തൈരൊക്കെച്ചാണ് പിന്നെ വലേല് ഞാൻ കണ്ട കൊറെ സംഭവങ്ങള്ണ്ട്. തൈര്ണ്ടല്ലോ, അതെ ഓൾമോസ്റ്റ് അല്ലേ എല്ല സാധാ തൈര് അത് ആൾമോസ്റ്റ് ഭക്ഷണത്തിൻ്റെ ഒപ്പൊക്കെ കൂട്ടും. അതുകൊണ്ട് ഈ ദഹനത്തിന്റെ ഒരു സംഭവം വൽക്ക് നല്ലൊര്താ.
ആഹ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടരു സാധനം തൈരാണ്.
ആഹ് ആഹ്
ഞാൻന്ന് ഇവിടെ ഇവിടെ എ എവിടെ പോയാലും, നല്ല അടിച്ചു മിന്നും അതേപോലെ ഇവിടുത്തെ അധികവും സു സുധ സുധന്റെ ഏഹ് കമ്പനി കമ്പനി തൈരാണ്ടാവ അതാണ് നല്ല അടിപൊളി സാനാണ്. അത് ഇവിടെ വ്ള്ള മീട്ടാതേങ്ങയാണ് അഥവാ ഒരു ആഹ് ഓൾറെഡി മ നല്ല മധരള്ള ദേഹിയായിരിക്കും, പിന്നെ അയിക്ക് ഞാൻ വീ ഞങ്ങൾ വീണ്ടും പൻസാര ഇടും ആദ്യംക്ക് പൻസാരത്ര ഇഷ്ട പറ്റില്ലേനു കാരണം വെറും തൈര് എനിക്ക് നല്ല ഇഷ്ടയിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടുത്തെ കൾച്ചർ ആയിട്ട് അസിമിലേ റ്റായോണ്ട് അപ്പ അതുംക്ക് നല്ലതല്ല ഇഷ്ട
ഉം ഉം അതാണ് പിന്നെ ഇവിടെള്ള വറെ സെറ്റപ്പ് പറഞ്ഞാല്. ഇങ്ങനെയാണ് കല്യാണം പിന്നെ ഈ സ്ത്രീധനം കുറച്ച് കൂടുതലാണ്. പിന്നെ കല്യാണത്തിൻ്റെ അവിടക്ക വന്നാണ്ട്. രേടെ പുട്ടിലുള്ള തേ എടേ കൂടെ തേങ്ങയിടാറില്ലേ അതേമാതിരി ഈ ഐസ്ക്രീം കച്ചവടക്കാര് വരും. ഹൾ മോസ്റ്റ് എല്ലോ സ്‌ ഐസ്ക്രീം കച്ചവടക്കാര് അതേപോലെ ഈ കച്ചവടക്കാര്.
ആഹ് അയ് ഇവിടുത്തെ കച്ചവട ക്കാരാർഞ ഒരു ഒഴു ഉളുപ്പു ഇല്ലാതെ എങ്ങനെങ്കിലും ഒരു അവസരം നേടിയെടു ക്കാന്നുള്ള തീവ്രമായ യജ്ഞം.
ഉം ഉം
അതാണ് ഇവിടുള്ള ആളുകൾക്ക് കൊടുത്തുള്ള
അതന്നെ ഒരു കല്യാണപ്പരന്റെ മുമ്പ് വന്നാണ്ട് ഐസ്ക്രീമും വെക്കും ഇതു വെക്കും.
ആഹ് പക്ഷെ ഈ അഭിമാനത്തിൻ്റെ പ്രശ് പ്പം വന്നാണ്ട്ണ്ടല്ലോ ഒരുവിധം കല്യാണ വീടുകളിലുള്ള ആളുകൾ അത് ഈ മൊത്തത്തിലുള്ള സാധനം ഇവർ വെല ക്കെടുത്ത് വാങ്ങിയാണ്ട്, ആഹ് എന്തയ്യേണ്ടഹ് വിതരണം ചെയ്യണ രണ്ട് മൂന്ന് സ്ഥലം ഞാൻ കണ്ട്ണ്. ഹൊ ഇന്നാ അതല്ലാതെ
ആപ്പായി ലവനെ
ആഹ് അതാണ് അ പ്പൊ ഒരു മുപ്പോറുപ്പിന്റെ ഐസൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് ആഹ് പിന്നെ ഇത് ഇത് ഞാൻ പറയാൻ മറന്നിട്ടോ ഇവര് ഐസ് ക്രീമ് എന്ന് പറഞ്ഞാണ്ട് നമുക്കൊരു സാനം തരും. അയ്യോ! അത് ശരിക്കുംന്ന് പറഞ്ഞാല് തൈ ഇ ഡെസേർട്ട് ആയ്ക്കാണ്ട് തരുന്ന ഒരു സാധനാ. അതൊരിക്കലും ഐസ്ക്രീം ആയിട്ട് ഇത് പറയാൻ പറ്റൂല. ഒരു അഹ് അത്ര രസൂല്ല പക്ഷെ ഹെൽത്തി ആണ് തോൺണ്.
ഉം പിന്നെ ഇവിടെ വേറൊരു സംഭവുണ്ട് ജ്യൂസിന്റെ ഒരു സംഭവ സംഭവംണ്ട് ഇവിടെ
എടാ എനിക്ക് ജ്യൂസ് കിട്ടീട്ടെന്നെല്ല.
ഷെയ്ക്ക്. അങ്ങനെ കൽ കല്യാണത്തിനല്ല. നമ്മള് പോയി കുടിക്ക്‌ണാണ് അതായത് പക്കാതു ടും പീസ് മാങ്ങ അതുപോലെ കാരക്ക അങ്ങനത്തെ ഓരോ സാധനങ്ങങ്ങള് പീസ് ഇടും കുറച്ച് ഐസ് ഇടും കുറച്ച് പാല് ഒഴിക്കും അണ്ട് ജ്യൂസ് അടിക്കും
ആഹ്
എന്നിട്ട് പക്ക റോ സാനം പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണംഅത്രയ്ക്ക് മാങ്ങി പപ്പായ അല്ല കറമൂശൊക്കെ ഇട്ടുണ്ടാവും
കോസ്റ്റ്ലി ആണോ
ഏഹ് ഏ ഇരുപത്റുപിയ മുപ്പത് റുപ്പിയ നാപ്പത് റ്റുപ്പ്യ നാപ്പത് റുപ്യയ്ക്ക് നമ്മുടെ നാട്ടിലൊരു ജഗില്ലെ
ആഹ
അയിൻ്റെ എത്ര കിട്ടും
ഇട് ഏ
അതിനി ഇപ്പോൾ കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് കൂടിയ മാങ്ങ ഒക്കെ ആകുമ്പോൾ ഒരു അറുപത് റുപ്യയാവും റ്റോബറിന്റെപഴ നാൽപ്പത്തുറു പ്യയ ജഗിന് സ്ട്രോബെറിന്റെപിന്നെ ജ്യൂസ് അല്ല അനിക്ക് കുറച്ച് എസൻസും ഇതൊക്കെ കൂടിയാണ്ത് വരിക മാങ്ങയ്ക്ക് ഒരു അറുപത്റുപ്പേക്ക് ഒരു ജഗ്
എടാ ഇനി ഇപ്പ ബിഹാൽ ഉണ്ടോന്നറിയില്ല ഞാന എന്താ ര കു ഗ്രാമത്തിലായോണ്ട് ഇവിടെ ജ്യൂസ് കടകളില്ല ജൂസ് ഉള്ളൊന്നും അതുപോലെന്നെ ഇനിക്ക് ഇപ്പൊ താല്പര്യപ്പെട്ടാണ്ട് ഇപ്പം ഇവിടെള്ളതൊക്കെന്ന് പറഞ്ഞാലേ ഒരുവിധം ബാർട്ടർ സിസ്റ്റം സിസ്റ്റം എടുത്ത് ഒഴിവാക്കാണ്ട് ഓരോ ഒത്തിർക്ക് വേണ്ടത് തൻന്റെ വീട്ടുവളപ്പില് നട്ട് വളച്ച് ഉണ്ടാക്കയാണ്
ആ അത് ശരി
പച്ചക്കറിയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ എണ്ടാ പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം ഉള്ളിയും അതേപോലെ തന്നെ ഹ അതോ ആഹ് ഉരുള കിഴങ്ങും മാത്രമാണ് ഇവിടുത്തെ കടയിൽ കിട്ടുക പിന്നെള്ളതൊക്കെ ബാസാർ പോകണം അപ്പ ബാസാറി പോണെങ്കില് ബാസാർ പോകണെങ്കില് ഒരു മൂന്ന് കിലോമീറ്റർ ഇവിടുന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട്
ആഹ എന്റെ വണ്ടി എന്ത ഉണ്ടോ
ഇല്ലേ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ കുട്ടികൾ കേട് വരത്തി എനിക്കാണെൽ വണ്ടി ഓട്ടാന അറിയല്ല അത് വലിയൊരു നഷ്ട
അത് ശരി ഞങ്ങത് ഫസ്റ്റ് സൈക്കിള ആയിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റർ നാട്ടിൽ പോയതാണ് അപ്പോൾ മുപ്പരെ ബൈക്ക് കിട്ടി
ഓ